കേക്കാമോ പറയ്ണേ
ഹലോ വീട്ടില് ചെടി ആ ചെടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ത് വളമാ കൊടു കാറ് ആ ചെടികൾക്ക്ക്കൊക്കെ
വളം ഇത് പിൻ നേരത്തെ ആ ഞങ്ങ്ക്ക് ആടിൻ ആടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഈ ആട്ട് കാഷ്ഠ ഒക്കെ ഒരു ഇതിന്റെ അകത്ത് ആക്കി വെച്ചിട്ടുണ്ട്
ഹാ ഹാ
പിന്നെ റബ്ബറിന് വളം ഇടാൻ നേരം ചാണകം കൊണ്ടുവരും
ആ ആ അതു എടുക്കും
ആ ബാലൻസ് വരുന്നൊക്കെ ഒരു ചെറിയ ഒരു ടാ ടാങ്കോണൊക്കെ ആക്കി അതിനാത്ത് എല്ലാടെം ഇട്ട് വെച്ചിട്ടുണ്ട്, അപ്പൊ നമക്ക് ആവശ്യായിട്ട് വരുമ്പോ കൊറച്ച് വളം അതിലിന്ന് എടുക്കും പിന്നെ ഇച്ചിരി വളം കടേന്ന് വാങ്ങിക്കേം ചെയ്യും
വാങ്ങിക്കും ഈ തെങ്ങൊക്കെണ്ടോ വീട്ടില്
തെങ്ങ് ഓര് മൂട്
ഒരു എന്ന് പറഞ്ഞാ ഒരു തെങ്ങാ
ഒറ്റ് ആ ഒരു തെങ്ങ് ഒരു തെങ്ങ് നടാനുള്ള സ്ഥലവില്ല മാത്രല്ല കെ ഫ്രണ്ടിലൊക്കെ കെണറാ കെണറിന്റെ അവടെ ഭാഗത്തുന്നും നമുക്ക് റബ്ബർ ഒന്നും കൊണ്ടെന്ന് വെക്കാനൊക്ക ത്തില്ല പതിമൂന്ന്
ലില്ലേ അത്യ അത്രേം പോരെ ഓ റബ്ബറ് എല്ലാം കൂടെ ആവുമ്പോ നടക്കൂലാല്ലേ ആ ആ അതാ ഞാൻ ആലോയിച്ച് ആ
കൊറച്ച് സ്ഥലം വീട് ഫ്രണ്ടില് ചെടികള് ബാക്കി ഫാഗം റബ്ബറ് ബാക്കിലല്ലേ നമുക്ക് പിന്നെ എന്തെങ്കിലും കൊണ്ടുവെക്കാനൊക്കത്തുള്ളൂ പിന്നെ അയ്നാത്ത് ഒരിച്ചിരി ഗാപ് ഇപ്പുള്ള സ്ഥലത്ത് ഒരു ഇച്ചിരി ചീര അമ്മക്ക് ഇച്ചിരി ഇഞ്ചി മഞ്ഞള് പിന്നെ ഒരു കൊച്ചു ഒട്ടുമാവിന്റെ തൈ അയിനകത്ത് നട്ട് വെച്ച് ഇച്ചിരി വഴുതനങ്ങ ഏഹ് വെണ്ടേടെ അരിയൊക്കെ കിട്ടും അതിനാത്ത് ഇത് പിന്നെ ഇവിടെ നമ്മടെ അടുത്തൊരിടത്ത് ഈ ഈ തൈകള് മൊളപ്പിച്ചു കൊടുക്കുന്നുണ്ട്
ആ
മൊട്ട ക്രോസ് ക്യാബേജ് കാരറ്റ് എല്ലാത്തിനും തൈകള് മൊള പ്പിച്ചു കൊടുക്കും ഇച്ചിരി ഇച്ചിരി തൈ ആക്കി കൊടുക്കും മൊട്ടക്രോസിന്റെ തൈ തൈ വാങ്ങി മൊ മൊട്ടക്രോസ് നമ്മടെ ക്യാബേജ്
ആ അതാണോ ആ ആഹ് അത അതിനങ്ങനെയാ പറയുന്നേ
ആഹ് അതിനങ്ങനെയാ പറയുന്നെ അത് അതിൻറെ തൈ വാങ്ങിച്ചോണ്ട് വന്ന് രണ്ട് മൂന്ന് മൂടൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് നട്ട് വെക്കും അമരപ്പയറ് അതേപോലെ ഇച്ചിരി സ്ഥലത്തിത് ഒന്ന് രണ് ണ്ട് മൂന്ന് മൂടക്കെ യാട്ടൊക്കെ നട്ട് കേക്കും
ആഹ്
ചെലത് നല്ലതയ്യായിരിക്കും ചെല പന്ന തയ്യന്നെ അന്നേരെ പോവും ചെലത് ഒന്ന് രണ്ടെണ്ണോക്കെ കിട്ടും ചെല നമ്മള് നടന്ന അത്ര അവര് കടകിൽ കിട്ടന്നുട്ട് വല്യ കോളിഫ്ലവർ റൊന്നും കിട്ട്
കിട്ടത്തില്ല അവര് കൊറെ കെമിക്കലും യൂസ് ചെയ്യണുണ്ടല്ലോ പിന്നെ ആ
ആഹ് നമ്മള് ചെയ്യുമ്പോ അതൊക്കെ വളരെ കുഞ്ഞായിട്ടെ നമുക്ക് ഒരു തോരം വെക്കാനുള്ളത് കിട്ടും അത് മതി
അത് പോയി ദ്ധരാണാവോ
മരപ്പയറ് കിട്ടിയങ്കിച്ചിരി ഇച്ചിരി തൈ കൊണ്ടുവന്ന് നട്ട് വെച്ച് ച്ചിരി അമരപയർ കിട്ടി അമരപ്പയറ് നമ്മള് പച്ചക്ക ക്കറിയൂടെ കൂടെ കിട്ടത്തില്ല അടി
ആഹ മനസ്സിലായി ഇച്ചിരി ഒരു ടൈപ്പ് ഇങ്ങനെ വളഞ്ഞ് വരുന്ന ആഹ
ആ് ആ അതന്നെ
ആ ആ ആഹാ
അത് നട്ടു വെച്ചാ അത് ഒരിച്ചിരി നമുക്കൊരു ഒന്നോ രണ്ടോ തോരം വെക്കാനോ ഉള്ളതൊ കിട്ടി
ആ ചേച്ചി ഓണത്തിന് ഈ സറി ക്കെ ഉണ്ടാക്കാറില്ലേ
ഔ സദ്യ അങ്ങനെ എല്ലാ ദിവസവും ഇല്ലല്ലോ നമുക്ക് ഓണം അല്ലെന്നുണ്ടെങ്കിൽ എന്തെലും വിശേഷവസരങ്ങള്
അപ്പ മാത്രെ സ്
ഓണത്ത് ഓണത്തിന് പിന്നെ മൂന്നു ദിവസ് സം അത് തന്നാണ് ഏത് വീട്ടിൽ ചെന്നാലും സദ്യ ഓരോ ദിവസം ഓരോ വീടുകളിലാ തിരുവോണം മാത്രെ ഉള്ളൂ വീട്ടിൽ ഉണ്ണുന്നത് എല്ലാം ചെയ്യും
ആ
എല്ലാർക്കും ഇഷ്ടം പ്രഥവന പിന്നെ പാലട
പാല് പ്രഥമൻന്ന് പറയുമ്പോ പ്പ ഏതാ അതെ താ
മറ്റേ ചതരക്ക ചതരപ്പായസം ആ അ
ആ അത് വീട്ടില ഉണ്ടാക്കുന്നതാണ് ആ പ്രഥമന്റെ
നമ്മളെ കല്യാണത്തി ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ വരുമ്പോം സദ്യക്കത്ത് ആദ്യം കിട്ടുന്ന പായസം പ്രഥവന
ആഹ ഞാന് ഞാൻ മറ്റ പാലട പായസം കഴിച്ചിട്ടുണ്ട് അതല്ലേ അപ്പൊ
ആ അതിന്റെ വലിയ വലയ കട്ട പ പ്രാതാാവന്
ഓ അതാാണ് പ്രഥമൻ
ആഹ അതല്ല അത് വെക്കാൻ ഇച്ചിരി പാടുവാ അതിന്റെ വേവൊക്കെ കറക്റ്റ് ആവണം പിന്നെ അതിന് തൊഴിക്കുന്ന പാല് പാലിൻന്റെ അളവ് നെയ്യ് എല്ലാം നല്ല നോുക്ക് ചേർന്നെങ്കിലേ നല്ല ടേസ്റ്റ് എടുത്തുള്ളു
ഈ പായസം ഉണ്ടാക്കുന്ന എങ്ങനെയാ ഞാാന ഇവിടെ പായസം ഉണ്ടാക്കിയപ്പോൊ ഒരുമാതിരി വെള്ളം പോലെ ഒരു ടേസ്റ്റും മഞ്ഞില്ലേ
ആ പാല് നമ്മള് വേവിക്കുമ്പം പിന്ന വെള്ളം കുറച്ച് വെച്ച് ഉപയോഗിക്കണം ആദ്യം ഇതാ ഏത് പായസം വെച്ചാലും വെ ആ വെള്ളം കുറച്ച് വെച്ചിട്ട് അത്ോ നല്ലവോണക്ക് വെന്ത് വരന്നിട്ടേ പിന്നെ അതാകുമ്പോഴാ വെള്ളം കൂടുതലായിട്ട് വരുന്നത് അത് പാല് നല്ലവണക്ക് ചേർന്ന്
ആഹ
അതപോണൊക്കെ നമ്മുടെ ചൗവ്വരി ഉണ്ടല്ലോ അതിനത്ത് ഒരു ഇടുന്നരു വെള്ള സാധനം
ചൗവരി ചൗവരി ഇടോ ഞാനൻ ഇവിടെ മറ്റേ പാലടന്റെ സാധന മിക്സ എനിക്ക് പക്കും
ആ മിക്സ് വാങ്ങിക്കുമ്പോ അതിന്റെ കൂടെ ഇച്ചിരി ചവ്വരി വേറെ ഇച്ചിരി വേ ഇച്ചിരി വെള്ളത്തിലിട്ട് കുതിത്തൻ കിട്ടാലും മതി അതുകൂടെ വരുമ്പോ നല്ല കൊഴുപ്പാ
ആ അതാണല്ലേ ഈ നമ്മ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോ കിട്ടുന്ന പായസത്തിന ഒരു ഇത് ആ ഞാനും വിചാരിച്ചിട്ടൊ ഒരു വെള്ളം പോലെ ഇരിക്കുന്ന സേമ സേമിത്തിോടാൻ പറ്റുവോ ചൗവരി
ചൗരി മാത്രം ഇട്ട് പൈസ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാ
ആഹ് ഇവിടെ അങ്ങനെ വാിക്കാറില്ല ഞാൻ കണ്ടിട്ടുണ്ട് കടകളിൽ പോയി മേട എന്തലും മേടിക്കുന്ന സമയത്ത് കാണാറുണ്ട് അവരെ ഭരണിക്കാത്തിട്ട് ച്ചേക്ക്പ
ചവ്വേരി മാത്ര ഇട്ട് വൈകിയത് പായസം വെക്കുന്ന വെച്ചാ നമ്മള ഇച്ചിരി പഞ്ചാര ഇട്ട് അത് നമ്മളൊന്ന പാവ് കാച്ചത്തില്ലേ പഞ്ചാര നോർമല പഞ്ചര മാത്രമ ഇട്ട് ഒന്ന് ഇളകി ഒന്ന് റെഡ് ഒരു ചെറിയ റെഡ് ടൈ് കളറ് വരുമ്പോ അതി്റെൂടെ വെള്ള ഒഴിക്കണം വെള്ളം ഒഴിക്കുമ്പോൾ നല്ല നല്ലെ കുുിയ എടുക്കും അവിടെ മിൽക്ക് മെയഡിന്റെ ടേസ്റ്റ് വരും
ആഹ
അതിനതുകൊണ്ട് ഈ കുതുത്ത് വെച്ച ചൗ്വരി ഇട്ട് ആ ചവ്വരി വേവുന്ന വരെ ഇളക്കി കൊടുത്ത് ആ ചൗവരി നല്ലവണ്ക്ക് വേുമ്പോ ഇിരി പാലും ചിരി നെയ്യും ചിരി രണ്ടിപ്പരി ഇപ്പ മുന്തിരിയും കൂടി ഇട്ട് എടുത്ത ഇവിടെ ഞങ്ങള പുത്രനൊക്കെ ഭയങ്കര ഇഷ്ട ഇവിടെ പിള്ളേരെല്ലാണ്ട് വരുമ്പോം പറയും ചര് പായസം ഉണ്ടാക്കാാന്
ആഹ ആഹ ആഹ സൗകര്യ വായിച്ച ടേസ്റ്റും വരുവല്ല ആ ഞാ ഞാൻ കഴി കേട്ടില്ല എനിക്കറിയില്ല അത് ഞാൻ ആദ്യായിട്ട് കേക്കണേ ഞാൻ ആകെ സേമിയം പാലട പരിപ്പ് പായസം ആ പിന്നെ ഗോതമ്പ് ഇത് നാല് കഴിച്ചിട്ടുള്ളൂ എനിക്കറിയില്ല ബാക്കി
ആ ഇത് ആ മറ്റേ പ്രഥമനാണെങ്കി അടേടെ വേവാ അടക്ക് അട ഒത്തിരീ നേരം കെടന്ന് വെന്ത് അത് പിന്നെ വേറെ കണ്ണോപ്പയിലോട്ട് മാറ്റിയിട്ട് അതിനെ വെള്ളം ഒഴിച്ച് തണുപ്പിക്കണം തണുത്ത വെള്ളം ഒഴിച്ച് നല്ലോക തണുപ്പിക്കണം ഒന്നിലും ഒന്നും തൊടാതെ
ആ ഞാൻ യൂട്യൂബില് കണ്ടിട്ട്ണ്ട്, ഈ വാഴയുടെ എലേല് അവര് ഇണ്ടാക്കി വെക്ക്ന്നത്.
ആഹ് അത് തന്നെ. അങ്ങനെ തണുപ്പിച്ച് എടുക്കുമ്പം പിന്നെ ഇത് ഇതിനകത്ത് ഇടുമ്പം ഒന്നിൽ ഒന്നിൽ തൊട, തൊട്ട് കഴിഞ്ഞാ അതിലെ കട്ട ഒണക്കിരിക്കും.
പി
പിന്നെ അത് ശർക് ആ ശർക്കരപ്പാനിക്ക് ശർ ക്കടം. ആ ടേസ്റ്റ് ചെയ്തോ. ശർക്കര പാനിക്കകത്ത് നല്ലോണം കിടന്ന് അതിനെ വരട്ടണമങ്ങ്.
വരട്ടണം
തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാലും നെയ്യും ഒക്കെ ചേർത്ത് എട്ക്ക്ന്നത്. ച് അതിനിച്ചിരി സമയം മെനക്കേടാ കെട്ടോ.
തേങ്ങാപ്പാല് ഒഴിക്കോ പായസത്തില് പിന്നേ? മറ്റേ പാലല്ലേ ഒഴിക്ക്യാ?
അല്ല ഈ പ്രഥമന് തേങ്ങാപ്പാല് ചേർക്കും തേങ്ങാപ്പാലാ അയിന് കൂടുതൽ വേണ്ട്ന്നത്. ബാക്കിയ്ള്ളതിനൊക്കെ നമ്മുടെ സാധാപ്പാല് മതി. അതിന് കാര്യം ചെയ്യ്, ഇനി ഇനി പായസം വെക്കുമ്പോ ഈ ചവ്വോരിയും കൂടി ഇട്ടൊന്ന് നോക്ക്. ചൗവ്വരി നമ്മള് പായസം വെക് ന്നേനു ഒരു ഒരു മണിക്കൂർ മുമ്പേ വെള്ളത്തിലിടണം. അപ്പ നല്ലോണം കുതിരും. അപ്പം പെട്ടന്ന് വേവു അതങ്ങ്. ഒന്ന് കഴുകി കുതിർത്തന്നങ്ങിട്ടിരുന്നാ മതി. എന്നിട്ട് നമ്മള് വെള്ളം വെച്ച് വെള്ളം തെളയ്ക്കുമ്പോ അതിന്റെ കൂടെ ഈ നമ്മുടെ പാലടയിടില്ലേ? അതിന്റെ കൂടെ തന്നെ ഈ ചവ്വരിയും കൂടെ ഇടണം.
പാലട ആ അപ്പ ചൗവ്വരി വേറെ വേവിക്കുമ്പോ വേവ് കൂടൂലാല്ലേ? ഓ അപ്പൊ രണ്ടാമത് ഇടുമ്പം വേവ് ഒന്നും കൂടി കൂടുമ്പോ
കുറുകിക്കിട്ടും.
സിലായി
മ്മ് അടിക്ക് പിടിക്കാതെ നോക്കണോന്നുള്ളതേ ഉളളൂ ചവ്വരി രിയാകുമ്പോ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോ അതൊന്ന് എളക്കി കൊടുത്ത്, ആ എളക്കിക്കൊടുക്കു അത് നല്ല ആ ഫുള്ളാ നമ്മള് ഈ കടേന്ന് വാങ്ങിക്ക്ന്ന കളറ് മാറിയിട്ട് നമ്മുടെ കറക്റ്റ് വെള്ളംന്ന് വെച്ചിട്ട് നമ്മളീ കീ സൈഡീക്കൂടെന്ന് ആ സൈഡീ കാണാം അത് കണക്ക് നല്ല ഇതില് വരും ആ പരുവം വരുമ്പോ അതാണ് അതിന്റെ വേവ്. ആ അത് ഇതില് കിടന്നങ്ങ് വെന്തോളും. നല്ല ടേസ്റ്റാ തിന്നാന്.
ആ ടേസ്റ്റ് ഇണ്ടല്ലേ? ഞാൻ ഞാൻ കഴിച്ചിട്ടില്ലാ ആദ്യായിട്ടാ. പിന്നെ വേ ചവ്വരീം കൊണ്ട് വേറെന്തോ വേറെന്തോ ഇണ്ടാ വല്ല. ഞാൻ കണ്ടിട്ട്ണ്ട് യൂട്യൂബിലൊക്കെ.
അതെന്തോ പിന്നെ പൊടിച്ച്
അ എന്തോ ചെയ്യ്ന്ന, എന്തോ ഇണ്ടാക്കാറ്ണ്ട്. ആഹ്
ഇത് ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ അത് സ് സൂപ്പറാ ഈ ചൗവ്വരി പായസം ചൗവ്വരി മാത്രം ഇട്ട് പായസം വയ്ക്കുന്നത്
ആഹ് ചൗവ്വരി മാത്രായിട്ട്
അതപ്പ നമ്മുക്ക് കണ്ടൻസ് മിൽക്ക് വേറെ വേണ്ട അപ്പ ഞാൻ പിന്നെ ബാക്കിയുള്ള പായസം വെക്കുമ്പോഴതിനാത്ത് ഇങ്ങനൊന്ന് പരീക്ഷിച്ചു നോക്കും ഇച്ചിരി പഞ്ചസാര എടുത്ത് ഒരു ലൈറ്റ് റെഡ് വരുമ്പം അതിനകത്ത് ഇച്ചിരി വെള്ളോട് ഒഴിക്കുമ്പോ പിന്നെ അതിരുങ്ങ് കുറു അതിനെ പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം
ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ആഹ്
ആ വെള്ളത്തിൽ അതിന്റെ ആ ആദ്യം പാത്രത്തിതന്നെ കട്ട പോണക്ക് വരും അതിങ്ങനെ നല്ലോണക്കിളക്കുമ്പോ ഇല്ല കണ്ടൻസ് മിൽക്കിന്റെ സെയിം ടേസ്റ്റ് വരും അത് പായസ
ങ്ങനെ ആ ഇനി ഇണ്ടാക്കുന്ന സമയത്ത് ഞാൻ ട്രൈ ഒരു ടിപ്പാണല്ലോ അത്
ആന്നാന്നാന്ന്
ആഹ്
ഇവിടെ എല്ലാരൂടെ ഉള്ളപ്പോഴാ അല്ല നമ്മള് വേറെ ഇവിടെ അങ്ങനെ വല്യ പ്രത്യേകിച്ചുള്ള വിഭവങ്ങളൊന്നുമില്ല പിന്നെ ചെയ്യുന്നത് പിന്നെ എല്ലാവരൂടെ വരുമ്പോ ചിക്കനോ ബീഫോ ചക്കാ ചീനി അങ്ങനെ വല്ലൊക്കെ ചെയ്യും പിന്നെ അല നമ്മള എന്നും വെക്കുന്ന ആഹാരങ്ങളൊക്കെ തന്നെ ആ അതേ ഉള്ളൂ പി ഇല്ല ഇല്ല അങ്ങനെ പരിപാടിയേ ഇല്ല എങ്ങന ഞങ്ങക്ക് മീനിനോടും അങ്ങനെ ഒന്നിനും നിർബന്ധവില്ല കൂടുതലും പ പച്ചക്കറികളോ അല്ല
പച്ചക്കറി താല്പര്യം ആ ഇവിടെ ഞാ എനിക്കും പച്ചക്കറി കൂടുതൽ താല്പ താല്പര്യം ന്റെ ഉമ്മച്ചിക്ക് ഇഷ്ടല്ല പച്ചക്കറി മീൻ വേണം
ആഹ് ഇവിടെ മീൻ അങ്ങനെ നിർബന്ധവല്ല നിർബന്ധം ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്നും വേണം
പക്ഷെ എനിക്ക് പച്ചക്കറി ഇഷ്ടം നല്ല ടേസ്റ്റ് അതിന് അതുകൊണ്ട് ആ ഫ്രീ ഓസിന് ണല്ലോ നമ്മളിവിടെ പ്രശ്നൊന്നുല്ലല്ലാ ആഹ് എന്നാ ശെരി
ഏഹ് ഇവിടെ അങ്ങനെ ഇല്ല ഞാൻ പിന്നെ എടക് ആഹ് ഓക്കേടാ ശെരി എന്നാ
ശരി
അപ്പൊ എത്രക്കോ